ഹലോ
കേക്കുന്നുണ്ടോ ആ കേക്കുന്നുണ്ട് അല്ല കേക്കുന്നുണ്ടോന്ന് ചോയിച്ചതാ പിന്നെ
എങ്ങനെ
വർക്കുകൾ ഒക്കെ തീരാറായോ
ആ വർക്കുകൾ തീർന്നര് ഉറങ്ങാള്ള പരിപാടിയിലാണ്
ആഹ ആ
എങ്ങനെ എന്താ ഒരു കേൾക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട
എപ്പോഴ
എങ്ങനെ
ഇപ്പോകേക്കാവോ
ആ ഇപ്പൊ കേക്കുന്നുണ്ട്
രാവിലെ എത്ര മണിക്കാ എണീക്കാ
രാവിലെ നാലരൊക്കെ എണീക്കണം എണിക്കും നാളെ മദ്രസ
ആഹ രാവിലെ മദർസ ഉണ്ടല്ലോ ല്ലേ
ആഹ മദ്രാസണ്ട് പിന്നെ പണിക്ക് പോണണ്ട് അപ്പൊ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ചായി കടിം കറിം
പിന്നെ നളെ ഓഫീസിൽ എത്ര മണിക്ക വരിക
ഓഫീസില് ഒമ്പത് മണിയല്ലേ അപ്പൊ ഞാന് ചെറിയൊരു ഇ തിരക്കണ്ടേ ന ഒമ്പതരക്കെ ആവുംമ്പതിന് എത്തട്ടോ
ഉച്ചക്ക് ശേഷം നമ്മുക്ക് പുറത്ത് പോയാലോ
പുറത്തോ എവിടുക്ക പോവ പറ എടുക്ക ഒക്കെ പോക പറ്റിയ സ്ഥലം പറ
അലോ നമ്മക്കിപ്പ പ്രിയദർശിനിയൊക്കെ ഉള്ളതല്ലേ അങ്ങ് ബെസ്സ് കേറിട്ട് എവ് ട്ക്കേലൊക്കെ അങ്ങിട്ട് പോകണം കൊർച്ച് അടുത്തേക്ക് കുട്ട്യോള് സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വരാം
ആഹ് അങ്ങനെ കൊറച്ച് സമയത്തോ
ഒര് ഉച്ചായിട്ട് പോരാനമ ക്ക് ഒര് വൈന്നേരാമ്പത്തേക്കും തിരിച്ച് വരാ എവിടേലൊക്കെഒര്പാർക്ക്
ഭക്ഷണംന്താ കാട്ടാവീട്ട്ന്ന്ട്ക്കണ
എട്കണ്ട നമുക്ക് പൊറത്ത്ന്ന് കഴിക്കന്താലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ
ആഹ് അല്ല അമ്മള് അപ്പത്തിന് എത്വോമക്കള് വെരുമ്പത്തിന് എത്വോഇല്ലല്ലോ
വല്ലാതെ ദൂരത്ത് പോണ്ട കൊറച്ചൊക്കെ അടുത്ത് പോയാ മതി അവിടെ അടുത്ത് സ്ഥലൊക്കെ ഇല്ലേ കാണാനൊക്കെ
അല്ല അമുക്കൊരീസം മക്കളികൊണ്ട് പോവല്ലേ നല്ലത്
ഉം
സ്കൂളില്ലാത്തീസം അവരാമ്പോ അത്ര നല്ല അവര്ക്ക് എപ്പളുംപറിം ന്റെമക്ക്ളെ നമുക്ക് എടക്കേലും പോവ്വാന്ള്ളത് നമുക്ക്ന്ന ചെറിയൊര്ത് പോവല്ലേ ഇനിമ ക്ക്ളീംകൊണ്ട് വേറൊരുദിവസം പോവാല്ലേ
ഇരുന്നോട്ടേ നമുക്ക്ന്നാശെനിയാഴ്ച്ച ആക്കാഅങ്ങനവുമ്പോ ശെനി ഞായറുആമ്പോ അവർക്ക് കളിക്കലും പഠിക്കലും എല്ലാ ആകുല്ലോ ഞായറാഴ്ച ആവുമ്പോ അയ്ന്റെ ഷീണം ഒക്കെ കാണില്ലേ
ഏവ്ട്ക്ക പോവ്വാമ്മള് ആഹ് ആ മ്മക്കാആപാ അവ്ട്ക്ക് പോവ്വ ഔട്ക്ക് പോവാലേ
ആഹ് അതാ നല്ലത് അതാവുമ്പോ അവർക്കും കളിക്ക്യാനൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലൊക്കെണ്ടാവല്ലോ
യാ ഔടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിണ്ട് ഇൻക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലട്ടോ
മക്കളോടൊക്കെ പർനേക്ക് പാക്ക് ശെന്യാഴ്ച പുവ്വാന്ള്ളത്
ആഹ് ഞാപറയാ പിന്നെമ റ്റോലക്കണ്ടാവോ ഇയ് ചോയ്ചോക്കി ഓലോടൊക്കെ
വിളിച്ചോക്കിട്ടില്ല അവർക്കുംകൂടെഒന്ന് വിളിച്ചോക്കിട്ട് വാണം ചോ പറയാന് എങ്ങനേഎത്ര മണിക്ക് എറങ്ങണ്ടേ ന്നൊക്കെള്ളത്
ആഹ് ആഹ് ആഹ് പിന്നെ വേറാരൊ ക്കെണ്ടാവ്വ് വല്ലെ നം വണ്ടി ഏൽപ്പിക്കണ നമ്മള് ബസ്സില് പോവല്ലേ
ബസില്ല നമ്മക്ക് നമ്മടെ പ്രിയദർശിനി ണ്ടാമ്പോ പിന്നെ എന്തിനപ്പോ പൈസ
ആ മക്കളേഒക്കെകൊണ്ട്പോവുമ്പോ ബുദ്ധിമുട്ടാവ്വോ ഫുഡൊക്കെ പൊർത്ത്ന്ന് അയ്ക്കാലൊല്ലേ
ആഹ് കഴിക്കലൊക്കെ ഒര്ദിവസല്ലേ അതന്നെ ഭഷ്നോക്കെമുക്ക് പൊർത്താക്കാ
അയ്ക്കോട്ടന്നാല് നമ്മള്ഇവടെ ലീവ് പറയേ
ഏ
ശ്യാൻജ് നാറാഴ്‌ച്ച ശെനിനായറും ആണല്ലേ ലീവ് പറണ്ട ആവശ്യല്ലല്ലോ അന്നേതായാലും അവധിണല്ലോല്ലേ
അല്ല ശനിയാഴ്ച്ചഓഫീസ്ണ്ടാവില്ലേ അപ്പൊ
ആഹ് അവധി പറയാമ്മക്കേതായാലും മൂന്ന് അവധി തായാലും കിട്ടണതല്ലേ അതിലൊരവധിട്ക്കാ
ആഹ് മൂന്നഅവധി ആഹ് അത് എടുക്കാ യെപ്പഴേങ്കിലൊക്കെല്ലേള്ളൂ
ഓ പിന്നെ വേറെന്തൊക്കെന്ട്ട് ഇഎന്താണ്ഇന്നലെ വരാഞ്ഞു ഞാൻ കുറേ ഞാനും പിന്നെ വിളിക്കണം എന്നൊക്കെ കരുത്തി മെസ്പ്പെടുത്തും പിന്നെ അപ്പോൾ ഓരോ തിരക്കില്ലേ പെട്ട്
ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് എനിക്ക് പനിയൊന്നും പെട്ടെന്ന് മാറണേയില്ല ഒന്ന് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെയും കൂടയ
ഈ അല്ല പറഞ്ഞ് പനിയൊക്കെ മാറി സുഖമായിന്നൊക്കെ ശീണം ഉണ്ടാവലേ
നല്ല ശീണം ഉണ്ട് ഒന്ന് കൂടി കൂടെയിട്ടും കുറഞ്ഞിട്ടും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കയാണ് ഇൻജക്ഷൻ വെ ക്കാനും പോയി അപ്പോഴും അത തന്നെ കുത്തി വെച്ചിട്ടും മാറുന്നില്ല ഭയങ്കര ശീണം തളർച്ചോട്ട് ഒരേ കിടപ്പ തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട
ഉം
പിന്നെ എന്താ അതക്കൊ ശരിയാവും എന്ന അതുകൊണ്ട് ഇനിയിപ്പോ ശനിയാഴ്ചത്തേക്കൊക്കെ ശരിയാക്കണം എല്ലാരും കൂടെ പോകുമ്പോ അത്തേക്കെ ശരിയാക്കണ്ടേ
അതെന്നെ ആഹ മാറണേ മാറിട്ടില്ലെങ്കില് ഓ
അപ്പൊ കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് അവർക്കും അങ്ങനും പനി പിടിച്ച പിന്നെ എല്ലാരും കൂടി കുറേ ദിവസത്തേക്ക് ലീവ് എടുക്കേണ്ടി വരും
എല്ലാ പാനിയായാൽ നമ്മുക്ക് ഏതെങ്ങനെ കൈയും കാലുമൊക്കെ വേദനിച്ചിട്ട് നമുക്ക് ഒന്നിനും ഉത്സാഹം ഉണ്ടാവൂല്ലല്ലോ
ആഹ അതെ തന്നെ ആഹ നോക്കം
പോകണന് വെറുതെും പോകണത് വെറുതെ ആവും പിന്നെ ഇവിടെ എയിലും ഇരിക്കണം നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ പോകണത് അത് വെറുതെ ആകൂലേ
അതെ അതെ
ഉം എന്നിട്ട് പിന്നെപ്പ എന്തൊക്കെയാ നമ്മള് ഡ്രസ്സും നമ്മൾ രണ്ട് ദിവസത്തിന് പോയാലോ ഒരു ശനി ഞായർ അങ്ങോട്ട് പോയാലോ ഡ്രസ്സും കാര്യങ്ങളും ഓക്കെ എടുക്കണ്ടേ
പിള്ളേരെടെയും കൂടെ ചോദിച്ചിട്ട് നമ്മുക്ക് അതിനാനുസരിച്ച് നീങ്ങാം
ആഹ് വീട്ടിലൊക്കെ പറഞ്ഞോ ഇയ്യ് കാര്യങ്ങളൊക്കെ
ഇല്ല ഞാനിപ്പോ ആ ബാക്കിയുള്ളവരും കൂടെ വിളിച്ചു നോക്കിട്ട് ഉറപ്പിച്ചിട്ടൊക്കെ ഒന്ന് ഇതാക്ക എന്ന വച്ചാ പനിയൊക്കെ ആയിട്ട് കിടക്കില്ലായിരുന്നോ അപ്പൊ ഇവര് വിടോ ഇല്ല എന്നുള്ളതൊന്നും വീട്ടുകാരുടെ സമ്മഥവും കൂടെ കിട്ടണം എനിക്ക്
ആ ഞമ്മളെ ജോലിന്റെ അവിടുന്ന് ഭാഗമായിട്ട് പോവാണന്ന് പറഞ്ഞ അയക്കൂലേ പിന്നെ അയക്കായൊന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ട് ഒന്നില്ല പറയണം
ഞൻ ഒരേ കിടപ്പ് അല്ലെ അപ്പൊ ഇനിയിപ്പോ പോകുവാ പറഞ്ഞ കഴിഞ്ഞാൽ അവര് വിചാരിക്കും പോകുമ്പോ നിനക്ക് ഒരു കുഴപ്പയില്ല ഇവിടെ കിടക്കുമ്പോഴാണോ പനി എന്നൊക്കെ ചോദിക്കൂലേ
ആഹ് അങ്ങനല്ലേ അത് രണ്ടു ദിവസം കഴിയലോ അപ്പത്തിനൊക്ക സുഖമാകല്ലോ മരുന്ന് കുടിക്ക് മരുന്നില്ലേ മരുന്നില്ലേ കയ്യിയില്
ആ മരുന്ന് ഉണ്ട് മരുന്ന് കുടിക്കാന്‍ ഇച്ചിരി ബുദ്ധിമുട്ടാണ്
ഏഹ് മരുന്ന് കുടിക്കൂല
വലിയ മരുന്നൊക്കെ കഴിച്ച് തീർത്തണെങ്കി എന്റെ പോന്നോ അതാ പറഞ്ഞത് ഞാൻ ഞാനിപ്പോ സൂചി വെക്കാനായിട്ട് ഇന്നലെ പോയിട്ട് കു കുത്തുന്നതും പേടിയാണ് അത് കുത്താൻ പെടുണ പാട് എനിക്കേ അറിയുള്ളൂ എല്ലാരും കൂടെ കയ്യും കാലും പിടിച്ചിട്ട് അവര് സൂചി കുത്ത്ന്നേ
ഓഹ് ഓഹ് അങ്ങനെയൊക്കെയാണോ സൂചി അത്രയ്ക്ക് പേടിയണോ എന്താപ്പ സൂചി ആയ്ന് മാത്രം പേടിക്കാൻ മാത്രം
നല്ല പേടിയാ അത് നമ്മടെ മുന്നിന്ന് അത് തട്ടി കൊ കൊട്ടണ കാണുമ്പ തന്നെ എൻന്റെ പകുതി മുക്കാലും ജീവൻ പോവും
അയിന് മാത്രം ബുദ്ധിമുട്ടൊന്നില്ലല്ലോ സൂചിന്ന് പറയണത് ഞമ്മൾ പേടി ഞമ്മള് പേടിയായി തോന്നുമ്പോളാണ് പ്രശ്നം അല്ലെങ്കിൽ കൊഴപ്പൊന്നുല്ല
എങ്ങനെയെങ്കിലും കുത്തിട്ടൊക്കെ വരും ഇന്നാലും ഒരു പേടിയാണ്
ഉം
പിന്നെ കുഴപ്പമില്ല പക്ഷെ കുത്താൻ നേരം ആവുമ്പോള്ള ഒരു പേടിയാണ് ആ കു അ ഇതിങ്ങനെ എടുത്ത കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലോട്ട് കുത്ത്ണ വരെ ഒരു പേടിയാ അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കുഴപ്പൊന്നുമില്ല
ആഹ് പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചില്ലേ
കഴിക്കൊക്കെ ചെയ്തു ഇനി നാളത്തേക്ക് എന്താ ഭക്ഷണം കെടന്നു കെടന്നു
വിലെ ദോശ ഉച്ചക്ക് എന്താവോ ഉച്ചക്ക് വെള്ളിയല്ലേ നാളെ എന്തെങ്കിലും
ഉം
സ്പെഷ്യൽ ഇണ്ടാക്ക്ണ്ടോന്ന് അറിയില്ല
ആരാപ്ത് കാണാ നാളെ ദോഷമാവ് ഇരിപ്പുണ്ട് ദോഷ ഇണ്ടാക്കണം പിന്നെ ഇപ്പൊ ചിക്കൻ കറി ഇണ്ട് ചിക്കൻ കറിയും കൂട്ടിട്ട് നാളെ രാവിലെ ചിക്കൻ കറിയും അപ്പം ആക്കണം
ആ സുഖായല്ലോ നാളെ കറിയാണ് പ്രശ്നം കടിന്റെലാറെ
ഉം
ഉം അത് തന്നെയാണ് പ്രശ്നംന്ന് പറയാ
ഉം
ന്നിട്ട് പിന്നെ വേറെ എന്തൊക്കെയാ ന്നിട്ട് വിശേഷങ്ങളൊക്കെ
നാളെ നാളത്തെ മരുന്നും കൂടി ഉണ്ട് നാളെ നാളെ രാവിലത്തേക്ക് അപ്പം ഇനി നാളെ ആശു ഒന്നും കൂടെ കാണിച്ചിട്ട് വേണം
ഏഹ് നാളെ ഏഹ് നാളെ ആഹ് ന്നിട്ട് അപ്പം ഈ ടൂറിന്ന് പോരാൻ നിക്ക്ണത് എത്ത്നാ അല്ലെങ്കിൽ നമ്മക്ക് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചക്ക് മാറ്റാ എന്തേ പറ്റൂലേ
ബാക്കിയുള്ള വരുടെ കൂടെ വേണ്ടേ എന്തായാലും ഒരു പുറത്തു പോവലല്ലേ അപ്പഴത്തേക്കൊക്കെ മാറിയാലോ ഈ വീട്ടിന് ഉുള്ളിൽ തന്നെ ഇരിക്കുമ്പോ പകുതി കാലും കൂടാണ് പുറത്തൊക്കൊക്കെ ഇറങ്ങുമ്പോ കൊറേൊക്കെ മാറിക്കോളും
കുറെേ ദിവസായി അകത്തിരുന്നപ്പോള്ള ബുദ്ധിമുട്ടാണല്ലേ ഇപ്പം പ്രശ്നം
ഉം
ഏഹ്
ഭംഗി ആസ്വദിക്കുമ്പോഴൊക്കെ
ആഹ് ആഹ് അല്ലെ ഇ കൊറേയായി പുറത്ത് വന്നിട്ടല്ല വന്നിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേക്കാരംപ്പല്ലേ
ആയിരിക്കും ഞാന് നോക്കിയോക്കട്ടെ നാളെ ആശുപത്രിക്ക് കൂടെ പോയി പറഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയണനച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ വരാ എന്ന നാളെ പറയാ എന്താ എങ്ങനെയാണന്നൊക്കെ.
ആഹ് ആഹ് ആഹ് എന്നയിക്കോട്ടെ ഉം എന്നാ പറഞ്ഞൊണ്ടന്നാല്.
ആഹ് ആഹ് എന്ന ഒറങ്ങിക്കൊ ശരിയെന്നാ
ഉറങ്ങനായോ?